ആളെ മൻസിലായില്ലേ ഹലോ ഉം ആഹ് കേൾക്ക്ണ്ട് പറി
എന്താ വിശേഷങ്ങളൊക്കെ
സുഖം തന്നെ അവിടുത്തത്തോ
കൊഴപ്പല്ല ഇങ്ങനെ പോണ് ഇപ്പൊ നല്ല മഴയും തണുപ്പോക്കെയിട്ട് ഇങ്ങനെ ഇരി ക്കന്നല്ലേ വേറെ പണിയൊന്നുംല്ലല്ലോ ആഹ് ചോറെയൊക്കെ കഴിഞ്ഞ് അവ്ടെ ചോറെയ്ച്ചോ
ആഹ് ഇവ്ടെ ചോറ്ന്ന് ഇവിടെ പനിയൊക്കെയാണ് എല്ലാർക്കും
ആഹ് ഇവിടെ ഇന്റെ ചെറിയ മോൻക്കുണ്ട് പനി
ഉം
ഇപ്പോ ആശുപത്രിയിലൊക്കെ കൊണ്ടോയി കൊടുന്നതാണ്
ഏഹ് വേറെന്താ വേറെ കൊഴപ്പൊന്നുല്ല ല്ലോ
ഇല്ല ഞമ്മള് ഇങ്ങനെ സ്കൂൾ പോണിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഓൻക്ക് അതന്നെ തോടങ്ങിട്ടുള്ളൂ അപ്പൊത്ത്നെന്നെ ലീവ് ആക്കൽ തോടങ്ങി
ഉം അതന്നെ എന്താണ് വയ്യായി വല്ലതും വന്നാ അങ്ങൻ തന്നെയാണ് തുടങ്ങാക്കാ എന്താ പറയാ കുറച്ചങ്ങണ്ട് ആഹ് തയങ്ങി വരുമ്പോത്ത്ന് ലീവളുണ്ടാവും
പിന്നെ എൽ കെ ജി ക്ലാസ് അല്ലേ അപ്പൊപ്പോ ലാസ്റ്റ് ജൂ ജൂണൊക്കെ കൊർച് കഴിഞ്ഞിന്റെശാണ് തോടങ്ങിയത് അപ്പൊത്തിനിപ്പോ കുട്ട്യാളെ ടീച്ചർമാര്ക്കൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വർണോള്ളൂ
ഉം അപ്പോത്തിന് അസുഖങ്ങള് ഓരോന്ന് വരും
പനി വന്നാ പിന്നെ നമുക്ക് പറഞ്ഞേക്കാൻ മാർഗല്ല ഇപ്പത്തെ ഈ മഴന്റെ സീസൺ ഇതായത് കൊണ്ടാണ് അധികം
ഉം ഇപ്പത്തെ പനി വേം മാറണില്ലേ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാനാണ്
ഇവൻക്ക് നല്ല ചോമണ്ട് കഫത്തിന്റെ ഇത് ഇങ്ങട്ട് നെഞ്ഞിന്റെ ഇത് തൊട്ട്ങ്ങാണ്ടുള്ള ഭയങ്കര ചൊമണ്ട് ആൾക്ക്
ആഹ്
പിന്നെ ചെറിയ മക്കളല്ലേ. ഞമ്മള് പിന്നെ അങ്ങനെ പറഞ്ഞയക്കാനും പറ്റൂലല്ലോ നമ്മക്ക്. മാറു അല്ലാ
ആഹ് അഹോന്നും പറ്റൂല. ഇപ്പൊ ഇന്ന് മാറീട്ട് പോയാ നാളെ വീണ്ടും തോട്ങ്ങും.
ആഹ്. അയിക്കൂടി ഈ മഴ ഇങ്ങനെ ചാറല് കൊള്ള്ണ്ടാവേ. ക്ലാസ്സിലാണ്ട് പോകുമ്പളും ഇങ്ങണ്ട് വരുമ്പളൊക്കെ മഴച്ചാറൽ കൊള്ള്ണ് ണ്ടാവും. അതാണ് തോൺണ് ഇൻക്ക്. ഇന്നട്ട് വേറെ എന്തൊക്കെയാ പാട്?
വേറെ എന്തൊക്കെ?
ആര്ക്കാ മ് കുട്ടിക്കാ പനി
എല്ലാ വാപ്പക്കാണ് ഏഹ് ഇവട്ത്തെ എന്താ പറയാ പിതാജിക്കാണ്
ഏഹ്
ആഹ് രണ്ടീസായി തൊടങ്ങിട്ട് വെ വ് ആഹ്. ന്ന് ആശ്പത്രീ പോയി മൂത്തമോനും വാപ്പി കൂടെ ആശുപത്രി പോവും. കൊറവ്ണ്ട്. വന്ന് കഴിഞ്ഞാ മാറാമെ. ഈ കാലാവസ്ഥയെ. ഈ ഒരു മഴായിട്ടാണ് ഒന്നാമത്. മഴ മ്മ് ട്ട് പനി വര്നത്.
മ്മ്ഹ്. എന്തക്കെണ് കൂട്ടാനൊക്കെണ്ടായ്ന്നത് ന്ന്?
മീൻ കൂട്ടാൻ ഹ്. മീൻ മീൻ മൊളകിട്ടത് മീൻ പൊരിച്ചതൂണ്ട്.
പ്പ ഏതായാലു ഈ മഴ ഇങ്ങനെ നിക്ക്ണ കാരണം പുറത്തൊന്നും പോക്ക്ണ്ടാവുലല്ലോല്ലേ.
മ്ഹ്. ആഹ് അത്യാവശ്യത്തിന് നമ്മള് പോണ്ടേ എല്ലെങ്കി പ്പോ പോവാതിരിക്കാൻ പറ്റൊ കുട്ടി.
ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ.
അതൊന്നുല്ല്യ ഇപ്പം. മഴായിട്ട് നിർത്തി വെച്ചിക്ണ്. ഫംഗ്ഷനും കാര്യങ്ങളും പരിപാടിളൊന്നും. ഇപ്പ അങ്ങനല്ല്യ. കേക്കലില്ല്യ. പിന്നെ വേറെന്താ? വേറെ കൊഴപ്പൊന്നുല്ല്യാ ഇങ്ങനെ പോണ്.
ആഹ് അഹ്
മ്മ് ഹ്. ഇന്നാ ശരി. ഇന്നാ ഓക്കെ.
ആഹ് അയിക്കോട്ടെ.
ന്നാ സെരി.